ഉമ്
ഓഹ്
എവിടെയിരുന്നു??
ഇവിടെ ഇണ്ടായിനിയെ എവിടെ ഒറെസായിലെ കണ്ടിട്ട്? കാണലുംല്ല, വിളിക്കലുംല്ല. എന്തൊക്കെയ എന്നിട്ട് വർത്താനം?
എന്താ സുഖാണ് അങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല്യ
ആഹ്.
കൊർച്
പണിയൊക്കെ ഒതുങ്ങിയോ?
പണി ഇങ്ങനെ ഒരുങ്ങണ് അതിന്റെടേയില് വേറെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണ്.
ആഹ് ആഹ് ടൈം അങ്ങനെ പോണൂല്ലേ?
ഹായ് ഹായ് ഇങ്ങനൊക്കെ സംഭവങ്ങളുണ്ടെങ്കിലൊക്കെ ടൈമു പോവാനേ
ആഹ് അതന്നെ.
ടൈമില്ലാത്ത വിഷയൊള്ളു.
ഹ്ഹ ഹ്ഹ ഹഹ. എല്ലാംകൂടി അങ്ങാനാതാകും പോളെ. ഫോണുമ്മേ കൂടി അങ്ങനെ ഇരുന്നാ തന്നെ ടൈം അങ്ങനെ പോകും
കുട്ട്യാളൊക്കെ എത്രയുണ്ട്?
കുട്ട്യാള് രണ്ടുട്ട്യോള്...
ആഹ് സ്കൂളി പോയോ?
ആഹ് അവരൊക്കെ വല്യ കുട്ട്യാളായി രണ്ടാളും ഒരാള് കല്യാണം കഴിഞ്ഞു ഓളവിടെ പിന്നെ ചെറിയോള് ഹോസ്റ്റലിലാണ്.
ഏഹ്
പ്ലസ് ടു കഴിഞ്ഞു.
ആഹ് അത്ര അത്രയിക്കയിലെ ഓള് പഠിക്കാൻ പോണ്ടോ? വല്യോള്
വല്ല്യോള് ജോലിക്ക് പോവുണ്ട്..
ആഹ്
അവളവിടുന്ന് ജോലിക്ക് പോവുന്നുണ്ട്. അവിടുന്ന് ആകുമ്പോ അവിടുന്ന് പോവും ഇവിടുന്നു ആകുമ്പോ ഇവിടുന്ന് പോകും. കുട്ടിക്ക് മൂന്നു വയസ്സായി.
അങ്ങനെ പോട്ടെ എന്താപ്പ വെറുതെ ഇവിടെങ്ങനെ ഇരുന്നിട്ട്.
ആഹ് ഇപ്പത്തെ കുട്ടികള് പിന്നെ എന്തെങ്കലുക്കെ ചെയ്യായിരിക്കൂല. ഉമ് അവിടുത്തെ കുട്ടിളോ?
അവര് പഠിക്കയാണ് ഒരു വല്യോന് ഏഴാം ക്ലാസ്സ് അല്ലേ ആറാം ക്ലാസ്സിൽ. വല്യോന് ഒൻപതാം ക്ലാസ്സിലു...
ആഹ്.
പിന്നെ മൂന്നാള്.
ആഹ് അത് ശരി എന്തുട്ട്യോളാ?
രണ്ട് ആണും.
ഉമ് ആഹ് ചെറുത് ഉമ്
പിന്നെ നാലാം ക്ലാസ്സിലാണ്.
ആഹ്
ചെറുത് പിന്നെ
പെണ്ണ് ചെറുതാ?
ആഹ് പണ്ണ് ചെർതാ.
ആഹ്, ചേർത്തിട്ട് സ്കൂളിൽ ചേർത്തിട്ടില്ലേ?
ആ ചെർത്ത് അല്ലേയ്, ചേർത്ത്ക്ക്ണ് രണ്ടാം ക്ലാസ്സിലാണ്.
ഓഹ്
ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ചേർത്ത്ക്ക്ണു മറ്റൊരൊക്കെ മലയാളത്തിലെര്ന്നു ഇംഗ്ലീഷേരുന്നു അങ്ങനെപ്പൊ തുടർന്ന് പോവാ പോട്ടെന്നും കര്തി.
ആഹ്.
ഏയ്‌ അക്ഷരിം കാര്യങ്ങളൊക്കെ പടിഞ് കിട്ടിയാലൊക്കെപൊ താവുംമ്പോ ഓല്ക്ക് മൻസ്സിലാവും.
അപ്പോ ഒക്കൊ കൊർച്ച ആയി കഴിഞ്ഞ പിന്നെ ഒക്കെ ഇംഗ്ലീഷിലൊക്കെ അയ്ക്കാരല്ലോ ഓരോരേ പഠിപ്പുതൊക്കെ ഇപ്പൊ തന്നെ അങ്ങനെ പടിഞ്ഞാലേയ്
രണ്ടാമത്തോെനിം അങ്ങനെ ആക്കിയാമതിയായിന്നു ന്നുള്ളൊരു
ആഹ്, ഇനിയിപ്പോ വൽതായി കഴിഞ്ഞാലേയ് ഓരോ നൊക്കല്ല എല്ലാ കോഴ്സുകള് ഓരോരോ കോഴ്സും ഒക്കെ ആയി. പിന്നെ ഇംഗ്ലീഷിലൈകാരം ഇവടെ രണ്ടാളും ഇംഗ്ലീഷ് മീഡിയത്തി തന്നെ പോയത്.
ആഹ്.
എൽ കെ. ജി യു. കെ. ജി അങ്ങനെ പിന്നെ ഓല്‌ അതുവരെയായി.
ആഹ് അത്.
അതൊണ്ട് ഇന്നങ്ങനെ പിന്നെ എന്താ ഹസ്ബൻന്റോ?
അവര് ഇവ്ട്ക്ക് പോയിക്ക് ഓരെ കാൽമ്മേ ഒര് മുറിണ്ട് അപ്പ അത് ഹോസ്പിറ്റൽ
ആഹ് അത് ശരി
അപ്പോ വന്ന് കഴിഞ്ഞാലൊക്കെ തെരക്കയ്ക്കാരംഅപ്പ ങ്ങനെ വരുമ്പോത്തിനൊക്ക ങ്ങനെ കൊറച്ച് തെരക്കൊക്കെ കഴിയട്ടേചിട്ടെയ്.
ആഹ് അതന്നെ ഹേ ഹ് ഹ്. ഓല് ഇല്ലാത്തുമ്പോഴള്ളു നമ്മക്ക് ഒന്നെയ്
അതന്നെ
ഓല്ണ്ടാവുമ്പോ പിന്നെ ഓലതിനൊക്കെണ്ടയ്രു ആ ഓലതിനക്കെ ക്കണ്ടരും അപ്പൊ നമ്മളഇങ്ങനെയ് ആഹ്, ഹ് ഹ് ഹ് ഹ്
അപ്പൊ മ്മള് ചെയ്യ്ണ വർക്ക് അങ്ങട്ട്
ആഹ് അതാണ് ആ ആ ഹ് ഹ്.
ഉം, പിന്നെ വേറെ എന്തെങ്കിലോ ഓ പഠിക്കേ എന്തങ്കിലും ചെയ്യുന്നുണ്ടോ?
ഇപ്പൊന്നുല്ല ഞാന് ചെറുതായിട്ട്ങ്ങെ ടൈലർ പണി ട്ക്കും.
ആഹ്.
വടെ എങ്ങനെ കൊടുന്നരുന്നതൊക്കെ അങ്ങനെ ചെറുതായിട്ടേയ്
ആഹ്.
ഉ ഉം അങ്ങനെ? ആഹ്, അൻക്ക്ന്തേലും വർക്കുണ്ടോ?
ഇല്ലേയ്.
ആഹ്.
മ്മ്ഹ്, പോണം ന്നൊക്കെ ആഗ്രഹണ്ട് ഇഞ് കുട്ടീളൊക്കെ കൊർച്ചൊക്കെങ്ങട്ടെ ആവ അതെന്താന്നറിയോ ഈ കുട്ടീളാ ആവുമ്പള് അവര്ക്ക് രാവിലെഈ മദർസ്സേക്ക് പോ അവിടുന്ന് വന്നാ സ്കൂൾക്ക് പോക്ക് ഓൾക്ക് ഇത് ഇണ്ടാക്കല് അപ്പൊ ഞമ്മളീ പോ കൊതും കൂടിയകുമ്പ നമ്മുക്ക് ടൈമും കിട്ടൂലാ കുറച്ചൊക്കെ കുട്ടികളുടെ ആയി കഴിഞ്ഞാ എന്തെങ്കിലും ചെറിയ
ഹം
ക്കാഗ്രഹുണ്ട് ചെറിയ വർക്കിനൊക്കെ പോകണം എന്താ എന്ന ക്ക ഒരുതുണ്ട് ഇനിയിപ്പ അങ്ങനെയല്ല നമ്മള് എന്തെങ്കിലും
ആഹ്
ഈ ഫോമാകള് എഴുതി കൊടുക്കാനോ അങ്ങനത്തനൊക്കെയുള്ള വിദ്യാഭ്യാസം ഇപ്പൊക്കമ അമ്മക്കുണ്ടല്ലോ ആഹ് അപ്പങ്ങ ത്തത് അങ്ങനെയൊക്കെ ചെറിയ ചെറിയത് കിട്ടണെങ്കിലൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അയിനിപ്പോ കുട്ടികളതും പോവുവാണെങ്കിൽ പിന്നെ എട്ട് മണി ഒക്കെ ആവുംമ്പോ ഇവ്ട്ന്ന് പോണ്ടേരും.
ആ വേഗം അല്ലാതും ഉതാക്കിയാണ്ടൊക്കെ പോണ്ടേരും പക്ഷെ പ്പ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കി നമ്മക്കൊരിതാണ്.
കുട്ടി മ മദ്രസ വിട്ട് വരുമ്പോള് വീട്ടിൽ ആരുംല്ലെങ്കിൽ ഇതാണ് ഒത്തിരി ഇതൊക്കെ കൂട ആവുമ്പോളേ പിന്നെ വന്നാല് കുറ്റ മുന്തോളം മുടി നേരം ആ വീട്ടിലതില് ണ്ടെങ്കിൽ പിന്നെ കുഴപ്പല്ല
ആഹ് അതന്നെ ഒരാളുണ്ടെങ്കില് ആഹ് അതാണേ.
തിനൊക്കെണ്ടാവും.
അങ്ങനെയൊക്കെയാണ് കൊഴപ്പമില്ല വീട്ടില് ആളുണ്ടെങ്കിൽ അല്ലാത്തത് ഇടാണ് രാവിലെ ഇപ്പ ഞമ്മള്ഓള് സ്കൂളി പോണീ മുന്നേ പോണ്ടിരുമല്ലോ എന്ത് ജോലിക്കാണെങ്കിലും പോയി
ജോലിക്ക് പോണവൽക്കൊക്കപ്പോ ആ ടൈമിന് എത്തണ്ടേ? വീട്ടിലിരുന്ന് എന്തേലും വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെ സുഖാണ്. ചെറുതായിട്ടില്ലേ ഓരോരോ വർക്ക് എന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഉം സുഖാണ്.
പിന്ന
അ എന്തൊക്കെ അങ്ങനെ പോണോ
കുട്ടികളൊക്കെ വിരുന്ന് വരവില്ലേ?
ആഹ് വരവൊണ്ടേ
ആഹ് മോൾക്ക് ചോറ് കൊണ്ടോണോ?
അല്ല ഓള് ഓസ്റ്റല്ലാണ്
ആഹ് അവിടെ നിക്കാണല്ലോല്ലേ?
ആഹ് പ്ലസ് ടു കയിഞ്ഞ്.
ആഹ് ആഹ്.
പ്ലസ് ടു കഴിഞ്ഞ് അവിടെ നിന്ന് പഠിക്കുവാണ്
ആഹ് ചെല കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവും നിന്ന് പഠിക്കാനൊരു താൽ ര്യ ഉണ്ടാവും പിന്നെ ഫ്രണ്ട്സ് ആൾ ആയാൽ പിന്നെ തൊണ ആയില്ലേ
ആഹ് ഒന്ന് താല്പര്യം ഉണ്ടായിട്ടല്ല ഓരോ ഏ ഇതിനാവണ്ട ആവുമ്പോളും അങ്ങോട്ട് നിക്കണ്ടേ നോക്കാ വീട്ടിലിക്കാൻ തന്നെ പൂതിയൊക്കെ പക്ഷേ ഇപ്പൊ പോയി പഠിച്ചേണ്ടതിന് അങ്ങനായി നിന്ന് പഠിക്ക ക്കും വേണം പ്ലസ് ടു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ഓര ഇത് കഴിഞ്ഞില്ലേ അതുവരെപ്പൊക്കെ പിന്നെ ഓരോരോ കോഴ്സ് ഒന്നും പഠിക്കണെങ്കിലൊക്കെയ
ആഹ് അതെ.
ഉം അപ്പ അതിന്റേതായിട്ട് അനുസരിച്ച്
ആഹ്.
ഉം ഉം ഉം
അതെന്നാ ഇപ്പൊ അയ്ന് എല്ലാരും ആരും വെറുതെ ഇരിക്കണില്ല എന്തെങ്കിലും എന്തിനെങ്കിലൊക്കായിട്ട്
കണം അങ്ങനത്തെക്കെ ഒരുതൊള്ളോലുണ്ടാവാ
അതന്നെ
ഉ ഹു ഹും
ഞമ്മക്കൊര്താണ് സന്തോഷാണ് ഓല് പഠിക്കുമ്പോ പിന്നെ അങ്ങനെച്ചാ ചേലോൽക്ക് പ്പ പൈസേടെ ക്യാഷിന്റെ ബുദ്ധിമുട്ടും കാര്യ ക്കുളു ണ്ടാവും പിന്ന അപ്പല എല്ലാരും ഇപ്പൊരു വിധാവൂല ചെൽപ്പം നല്ല പഠിക്കണ കു കുട്ട്യാളൊണ്ടാവു അവര്ക്കും സാമ്പത്തികമായിട്ടൊന്നുണ്ടാവൂല
ജ്ണ്ടാവു
ആ അങ്ങൻത്തൊക്കൊരോ കുട്ട് ട്ട്യാളുണ്ടാവും ഞമ്മക്ക് ണ്ടായിട്ടും കൊടുത്താലും കുട്ട്യേൾ പഠിക്ക്‌ണ കാര്യത്തില് കൊറച്ച് ഇതാവുമ്പളേയ്
ആ
വല്യമോൻ ട്യൂഷൻ പോണുണ്ട് അപ് പ്പ ഞാൻ അങ്ങനെ പ പറയും എന്താ അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ പ്പഞമ് മ്മള് കൊടുക്കണതു ദോക്ക്‌ണതു അപ്പൊ അയ്നൻസര്ച്ച് പഠിച്ചുകഴിഞ്ഞാ ഒരു ഓലിക്കായിട്ടൊരുതായി കഴിഞ്ഞാ ഞമ്മക്കിപ്പത് നോക്കണ്ടല്ലോ ഓൽ ര് അങ്ങനെയൊര് തായി
ആണ് ഓല് പഠിക്കണ്ട ടൈമില് പഠിച്ച്കഴിഞ്ഞാ അതൊരുരിത് ഓൽക്കന്നേണ് പിന്നെ ആ ഞമ്മക്ക്‌ പ്പോ ഓൽക്കൊക്കെ കാര്യം തന്നെ ഹ് പഠിക്കേണ്ട ടൈമിലാണ്ടെ, വല്യോൻ എട്ടാം ക്ലാസ്സിലോ
ആ അതല്ലേ ഒമ്പെയ്ലാണ്
ആ ഒമ്പതില് ഞാനും ഒമ്പതു മുതലന്നൊള്ളു ട്യൂഷനൊക്കേയ് വിട്ടീനത്
ആ ഒൽക്ക്‌ വല്യ താല്പര്യയൊന്നുല്ല്യാ ഓം പറി പത്താം ക്ലാസുമുതല് പോവാന്നൊക്കെ ഒരു ദിവ ഇപ്പ ലീവില്ല്യ ഒയിവില്ല്യ പിന്നെ ഇബടന്ന് എങ്ങനെച്ചിട്ടാ കൊറച്ചട് നടക് ക്കണൊരു ഒന്നര കിലോമീറ്റർ നടക്കണം ബസ്സ് കിട്ടണങ്കില്
അയ്ശെരിയാ അപ്പൊപിന്നെ മടിയായിരിക്കും
ഇദ് ഡയ്ലി നടക്കുമ്പളെ ഇങ്ങട്ട് വരുമ്പോ പിന്നെ ഞാൻ ബസ്സ് ഏൽപ്പിച്ചുക്കണു
അയ്‌ശെരി ആ
അ അപ്പൊ പിന്നെയങ്ങനെ
ഹ് ഹ് ഹ്
ബസ്സിനുപോലും
എടങ്ങേറയ്ക്കാരെ നടന്നു പോണെങ്കിലൊക്കെ മഴ ഇതൊക്കെ ആകുമ്പോ അപ്പൊ പ്രത്യേകിച്ചേ
അതെ
ഉം ചെറിയൊനെത്രീലാ ആറില് ലേ അല്ല ആ നാലില് ഉം ഹ് ഹ് ഹ്
അപ്പ ചെറീതന്നെയാണല്ലോ
അങ്ങനൊക്കെക്കങ്ങനെ പോണൊണ്ട് ന്നട്ട് സ്പെഷ്യലൊക്കെന്തെന്ന് വെള്ളിയാഴ്ച്ചായിട്ട്
വെള്ളിയാഴ്ചായിട്ട് സ്പെഷ്യല് അങ്ങനൊന്നുല്ല ഞങ്ങള് രണ്ടാളും ഒറ്റക്കല്ലേ അപ്പൊ മീം വാങ്ങിക്കാണ് അല്ലാതെ സ്പെഷലായിട്ടൊന്നുണ്ടാക്കിട്ടൊന്നുല്ലാ ഇപ്പൊ പണ്ടത്തെ പോലെല്ല ല്ലേ എപ്
വെള്ളിയാഴ്ചാന്നൊന്നുല്ല്യാ നമ്മളെപ്പ വെടിക്കെണെച്ചാ
മ്മള് വാങ്ങുമ്പോ വാങ്ങാന്നൊള്ളൂ അല്ലാതപ്പോ വെള്ളീന്നുകരുതീട്ട് സ്പെഷ്യല്
കൂടെ മീൻ വരൂലാ പിന്നെ ഞാന് വ്യാഴാഴ്ചയോക്കെയായിട്ടങ്ങനെ
ആ
മേടിച്ചു വെക്കും
അങ്ങനെ പ്രത്യേകിച്ച് സ്പെഷ്യല റിയാനൊന്ന് ഇല്യഞ്ഞിപ്പഞങ്ങൾ രണ്ടാളൊറ്റക്കാണ് കുട്ടികളൊക്കെ വരുന്നന്ന് പിന്നെ എന്തേലൊക്കെ അങ്ങനെ അപ്പൊ പിന്നെ, താവുന്നല്ലാതെ. ഇപ്പൊ കോഴി തൊക്കെ വാങ്ങിയാലും അവടെ ഫ്രിഡ്ജിലങ്ങനെ ഇര്ക്കും. അല്ല അധികം കൂ ഒന്നൂല്ല. ങ്ങനെ കുട്ട്യേൾണ്ടെങ്കി പിന്നെതെയ് ഈ പൊരിച്ചിട്ടുതായിട്ടൊക്കെ അങ്ങനെ എൾപ്പം കയും. ഞങ്ങളൊറ്റക്കാവുമ്പോ അങ്ങനെകയ്യൂല്ല്യ. ഹ ഹ ഹ
ആഹ്, അതന്നെ.
ചപ്പാത്തിക്കൊക്കെ കറിയിത് അങ്ങനെയൊക്കെ ണ്ടാക്കാന്നല്ലാതെയ്
ആഹ്, തന്നെ. ഞാന്നാ വിളിക്കൻക്.
ആഹ്, വേറെന്താ പ്രത്യേച്ച്. ആഹ്, ഓക്കെ ന്നാ, ന്നാ ശരിട്ടോ.